ഹലോ
ഹലോ
എവിടെയിരുന്നു
കേക്കാൻ പറ്റണ്ടാ അതെ ഇവിടെ ഒരു കുഴപ്പുണ്ട് ഇവിടെ ഇവിടെ റേഞ്ചിന് ഇഷ്യൂ ആണ്.
അതെ ഇവിടെ അങ്ങനെ തന്നെ.
അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം.
ആണ്ടേ ഇവിടെയൊക്കെ ഒണ്ട് ആഹ് പ്രശ്നം.
ഇത് ഞാന് ഏഹ് ഇവിടെ ഈ വീട്ടിലെ. ഞാൻ വിചാരിച്ച് കാര്യ ആപ് ആവുംമ്പഴ് ഇങ്ങനെ ഇതിന്റെ ഉള്ളി കൂടെ നമുക്ക് വിളിക്കുമ്പോ നെ നെറ്റിന്റെത് മതിലോ. ഇന്റർനെറ്റിൽ കൂടെ മതിയിലോ, പക്ഷെ പോരാ. ഫോണിന്റെ റേഞ്ച് തന്നെ വേണം
ഉം ഇടക്ക് നിക്കണേ അങ്ങനൊയിട്ട്.
അങ്ങനെ ഞാൻ പുറത്ത് വന്നിരിക്കുക, ഇവിടെ പുറത്ത് നിന്നാൽ മത്രമേ കിട്ടുള്ളൂ റേഞ്ച്.
അതെ ഞാനും അങ്ങനെ തന്നെ പുറത്താണ്
ഞാൻ പറയണ കേക്കണ്ടല്ലോ അല്ലേ
ആഹ് കേൾക്കണണ്ട് ഇപ്പൊ കേൾക്കണണ്ട്
ഓക്കേ
ഉം സുഖാണ് എന്താ നിങ്ങടെ പണി.
ഓ ഭയങ്കര സുഖായിരുന്നു രണ്ടു ദിവസായിട്ട്. അതാണ് ആഹ വയ്യാ സത്യം പറഞ്ഞാലേ. ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഉറങ്ങണേ തന്നെ. അയ്യോ റേഞ്ച് പോയോ, ഞാൻ ഉറങ്ങിയത് തന്നെ മൂന്ന് മണിയൊക്കെയാണ്. അപ്പൊ എനിക്ക് അത് കണ്ണൊക്കെ വേദന എടുത്തിട്ടെ.
അതെ അതെ ശ
അങ്ങനാണെങ്കിൽ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കെടന്ന് ഉറങ്ങുന്ന ഒരു പതിവും ഇല്ല എത്ര വയ്യാങ്കിലും ഞാൻ അങ്ങനെ വൈകിട്ടൊന്നും ഉറങ്ങാവൂല്ല രാത്രി ഉറങ്ങുംരാവിലെഎണീ ക്കണം, ആഒരുസംഭവംആ ഒറക്കോഒള്ളൂ. അത്കരണംഎനിക്ക് അങ്ങനൊന്നും ഉറങ്ങാനും പറ്റുല്ല, അത്കാരണംഞാൻ. രാത്രി ആായിട്ട് ഉറങ്ങാന ഒല് വെയിറ്റ് ചെയ്തിരിക്കാ.
അ, അ, ആ, അതന്നെ, നല്ലത്.
ആ വേദനഎടുത്തിട്ടേഒരു പോകച്ചില്. അങ്ങനെയായിട്ട്, ഇരിക്കുന്നു ആ. വായും വേദന, അങ്ങനെ അങ്ങനെ ആരോട് പറയാൻ.
അതന്നെ, അതന്നെ. ഏതാലും, അട്ട്, അഴിക്, മുന്നിട്ട് ഇറങ്ങിയില്ലേ, അത് പിന്നെ ആട്ട്. അതാവന്നെ കെക്കണില്ല ഇപ്പഴോ.
ആ, കുഴപ്പല്ലാ. ഒന്ന് പറഞ്ഞെ എന്തെങ്കിലും പറയ്, ഹലോ പറയ്. ആ അതെ അതെ അതെ.
അതാണ് വിഷയം.
പിന്നെ, രാത്രിഎന്താണ് ഭക്ഷണൊക്കെകഴിക്കണ്ടെ കഴിച്ചോ.
ഇല്ല, കഴിച്ചിട്ടില്ലകഴിക്കാന് ആവുന്നേഉള്ളൂ.
ആണല്ലേ, പിന്നെ വീട്ടിലാരൊക്കെ, ഉണ്ട്.
ഇവിടെ, ഉമ്മാ, ഉപ്പാ, അനിയത്തി ഞാന്, മോള്. ഞാൻ, അനിയത്തി, ഇന്റെ മോള്.
മോൾ, ആ, അയ്ശരി മോളെന്തൊരായി, ആ. ഞാനെന്റെ, ഉമ്മച്ചീടെ, വിട്ടിലാ, മം, മം, മം.
പിന്നെ, എന്ന്‌ വന്ന് എന്ന് വന്നതാ.
ഞങ്ങള് ഏകദേശം ഇവിടെയൊക്കെ തന്നെയാണ് ഉമ്മച്ചീടാ വീട്ടിലല്ലാ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഭർത്താവ് ഗൾഫിലാണ് അപ്പൊ ഞങ്ങള് ഞങ്ങടെ വീട്ടിൽ തന്നെയാണ് നിക്കല്. പിന്നെ, ഇങ്ങനെ ഇപ്പ വന്നിട്ട് രണ്ടൂന്ന് ദിവസേ ആയിട്ടുള്ളു അപ്പൊ.
ഒറ്റ ഒറ്റപേരണ്.
ഒറ്റപ്പെരാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഞങ്ങള് ഒറ്റപ്പെരാണ് പറഞ്ഞ. നീങൾ ഒരുമിച്ച് താമസിക്ക്യാണ്ന്നല്ലേ.
ആഹ്
ആ, അതായത്ഞങ്ങള് ഞാന് എന്റെവീട്ടില്. ഇല്ല, ഇല്ല, ഇല്ല.
ആ, അയ്ശെരി. ആ, ആ, ആ, അത് ശെരി ഞാന് വിചാരിച്ചേ. ഒറ്റക്കായത് കൊണ്ട്, അങ്ങനെ പോയി നിക്കണതാണ്.
ആ അയ്യോ, ക്ലിയർ ആവണില്ലട്ടാ കട്ടായി പോണ്ട്.
വല്ലാത്തൊരു, അവസ്ഥല്ലേ.
ആഹ് റെയിഞ്ചിന്റെ പ്രശ്നം ഏറ്റവും തണുപ്പല്ല ഈ വീട്ടിലാ അത് ഭയങ്കര കൂടുതലാണ്.
അത്, ഇവിടങ്ങനെത്തന്നെ ഇവിടെ, ഏർട്ടലാണ് നല്ല റേഞ്ച് വരുന്നത്.
ആയ്, ശരി.
പക്ഷേ ഇത് ജിയോ സിമ്മാണ് ആണ്. ജിയോ സിമ്മ് ഹസ്ബന്റിന്റോടെ മാത്രേ വർക്കാവു നല്ല നേര്ക്ക്.
ഉള്ളൂ, ഓ.
അതാണെ, അപ്പൊ, ഇവിടക്ക് വരുമ്പോഴാണ്, ഈ, നെറ്റിന്റെ ഇഷ്യൂ, ഭയങ്കര, വരുന്നെ. പക്ഷെ അവിട്ന്നാണെന്നുണ്ടെങ്കില് ഇത്രയൊന്നും നടക്കൂലട്ടോ.
ഹ ഹ വിളി
ഹവ്ട്ന്നൊന്നും ഞമ്മക്ക് ഒയിവ് കിട്ടൂല അങ്ങനൊന്നും. ആഹ് പിന്നെന്ന് പറഞ്ഞാല് അവിടുന്നൊക്കെ ഇപ്പൊ നമ്മക്ക്. ചെയ്യാൻ പറ്റുവോ.
ആ അതെ അതെ അതെ
കാരണം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ
ആഹ് അതന്നെ അവര് ആൾക്കാര് വിചാരിക്കണതേ ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ക്കെയാണ് വിളിച്ചൊണ്ടരിക്കണെങ്കിലോ അവർക്ക് അങ്ങനെ എങ്കിലും പറയാം ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചൊണ്ടിരിക്കുമ്പോ ആൾക്കാാര്
വല്ലാത്ത റിസ്ക്കാണ് ഇതിപ്പ ഞാൻ വീട്ട്
താക്കന്മാർക്ക് അറിയാമെങ്കില് പിന്നെ കൊഴപ്പമില്ല അതുകൊണ്ട് സമാധാനോണ്ട്.
അതാണ് അതാണ്
അങ്ങനെ ഞാൻ ആദ്യം ഇത് ത്തെ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കൊച്ചിനെ താഴെരുത്ത് ഞാഇപ്പോ വരാന്ന് പറഞ്ഞൊക്കെ ഫോണിലിരുന്ന് സംസാരിക്കും കൊച്ച് കരഞ്ഞാലും ഞാൻ നോക്കൂല. അപ്പൊ ഈ അവനീ ന്ന് നമ്മള് വിചാരിക്കും ഇതെന്ത ഇങ്ങനെ
അതെ അതെ അവർക്ക് ആഹ് അവര് വിചാരിക്കും മക്കളെന്താ നോക്കാത്ത് ന്ന് മക്കളെ നോക്കാനും നേരല്ല സത്യത്തില് ഉം
എന്തോരായി മോളെന്തോരായി?
ഓക്ക്‌ മൂന്നര വയസ്സായി
മൂന്നര ആഹ്
ഉം ആഹ് അംഗനവാടി പോണിണ്ട്
ഉം ഉം ഉം എങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടോ അതോ ആ
ഇല്ല ആദ്യം കരച്ചിലിണ്ടാര്ന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഇപ്പൊ കൊഴപ്പില്ലാതായി ഇപ്പ ഇങ്ങനെ ഓരോ അവർക്ക് ഓരോരോ എന്താ പറയാ മാറ്റങ്ങള് വരിയല്ലേ പുതിയ ഓരോരോ ഇത് കിട്ടുമ്പോ ഇപ്പൊ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ് ചെയ്യും
ഡ്രോയിങ് വരക്ക ആഹ് അതൊക്കെ ചെയ്തു കൊടു ക്ക്‌ണിണ്ട് ഓല് ഒരു ബാഗ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാരുന്ന്
പോണേന് മുന്നേ അങ്ങനൊക്ക ചെയ്യുവാരുന്നോ വീട്ടിൽ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നോ?
ആഹ് കളർ ബുക്കൊക്കെ അങ്ങനെ കിട്ടിയാല് ചെയ്യിപ്പിക്കുവാരുന്നു. ചെറുതായി ട്ടൊക്ക ചെയ്യും വല്ലാതൊന്നും ആയിട്ടില്ല.
പോവാ ആഹ് പക്ഷേ ഇവനിക്ക് എന്റെ മോൻക്ക് ഇതൊക്കെ കൊടു ത്തിട്ടിരുത്തിയാലും ഒരു താല്പര്യവും ഇല്ല.
ചെലപ്പോ കുത്തി വെരക്കലാണ്.
ആഹ് അല്ല അങ്ങനെങ്കിലും ചെയ്യണേന് കൊഴപ്പൊന്നൂല്ല ആളൊരു ആദ്യ ഒരു വിധത്തിലൊക്കെ അങ്ങനെയങ്ങടെ പോയി
ആഹ് അവക്ക് എന്തുണ്ടേ ച്ചാല് ഞമ്മള് കൈ പിടിച്ച് ചെയ്യിപ്പിക്കാനൊന്നും പാടില്ല. ഞങ്ങനെ കുത്തി വരക്കണം കുത്തി വരച്ച്ട്ട് അവരന്ന ചെയ്യണ രൂപത്തി ത്തിലാണ് ചെയ്യ്ണത് പക്ഷെ ഞമ്മള് കൂടി കൊടുക്കാ വയ്യ.
റ്റത്.
ഇപ്പ അവര്ക്കൊരു ബുക്ക്ണ്ട്.
ആഹ് ആഹ്.
അവര്ക്കൊരു ബുക്ക്ണ്ട് ആ ബുക്ക്ല് ഏഹ് വര ക്കാനും ഇതിനൊക്കെണ്ട് തോന്ന്ണ് അയിലും പ്പൊ ഒരു വർക്കാണ് തന്നത് ചെയ്യാന്.
അയ്ശരി ഓഹോ അവിടെന്ന് അംഗൻവാടിന്ന് ബുക്ക്‌ട്ടോ?
ആഹ് അങ്കൽവാടിന്നൊരു ബുക്ക്ണ്ടല്ലോ പ്പൊ.
ആഹ് അങ്ങനെ ക്കൊക്ക് തരുവല്ലേ അതെനിക്കറിഞ്ഞൂടാ ആഹ്. ആഹ് ആഹ് ആഹ്.
ഒരു വർക്ക് മാത്രം ചെയ്തിട്ട്ണ്ട് അത് ഞാനാ ചെയ്തേ.
അത് കൊള്ള അല്ല അംഗൻവാടിന്ന്ങ്ങനെ ബുക്ക്. ബുക്കെല്ലാം കൊടുക്കുന്ന് ഞാനിപ്പഴ കേക്കണ ഞാനിത് വരെ കേട്ടിട്ടില്ലങ്ങനെ. അംഗൻവാടിലെ-
ബുക്ക് കൊടുക്കലൊന്നുല്ല പക്ഷേ പ്രാവശ്യം ബുക്കൊക്കെ ഉണ്ടെലോ കുട്ടിയൾക്ക് ഇപ്പോ മൂന്ന്. മൂന്ന് മൂന്ന് വയസ്സിന്റെയും നാല് വയസ്സിന്റെയും. മൂന്ന് വയസ്സ്ള്ള കു കുട്ടിയക്ക് വേറെ ആണ് നാല് വയസ്സുള്ള കുട്ടിയക്ക് വേറേണ്. അങ്ങനെ രണ്ടു തരം ബുക്കും.
കൊല്ലം അടുത്ത കൊല്ലം ആണാ സ്കൂളില് ചേർക്കാൻ പോണെ?
ആ അടുത്ത കൊല്ലം ചേർത്താന്ന് വിചാരി
ആഹ്‌ ആഹ്‌ ആഹ്‌
കാരണം ഒരു എയിം ഇങ്ങട്ട് അതന്നെ. ഒരു ഐഡിയ ഇങ്ങനെ കിട്ടാണ്ടല്ലോ ഓർക്ക്.
അതെ അതെ അതെ.
പിന്നെ എന്ന് പറഞ്ഞാല് ബാത്റൂം പോണ കാര്യം. ങ്ങള അതൊക്കെ നോക്കണ്ടേ പാവല്ലേ. അപ്പൊ ഒരു ഒരു മടി ഇങ്ങനെ ചേർത്താന അപ്പൊ ഞാൻ ഒരു നാലരയൊക്കെ ആവും അടുത്തകൊല്ല ആവുമ്പോത്ത്ന്.
കൊല്ലാവുമ്പോ ഓ അല്ലേല് അങ്ങനെ എടുക്കൊളൂ എന്ന എനിക്ക് തോന്നണട്ടാ മൂന്നേരൊ ക്കക്കെ മൂന്നര മൂന്നരക്കൊക്കെ നമ്മൾ ചേർക്കാനായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഒരു നാല ആയി
ഇപ്പ ഇങ്ങനെ പറയണ്ട് ആറു വയസ്സ് ആറു വയസ്സാവുമ്പോ ഒരു ഒന്നാം ക്ലാസ്സില് എത്തണന്നോ.
ഒന്നാ ക്ലാസ്സില് ആ ആറ് വയസ്സില് ഒന്നാം ക്ലാസ്സ്. ആ അങ്ങനെ അങ്ങനെ ഉ ആറു വയസ്സില് ഒന്നിലന്ന് പറഞ്ഞാലും നാല് വയ ലാണ് എൽ കെ ജി.
ആ ഇല്ലെങ്കി ഒരു ഒരു തവണയും കൂടി അവിടെ ഇരുത്തു തോന്നണ്
ഓഹോ അങ്ങനെയണല്ലേ.
പറഞ്ഞ് കേട്ടു അറീല്ല
ആ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ആറു വയസ്സില് ഒന്നാം ക്ലാസ്സില് ആവണം ന്നാണ്. ഓ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ആറാം വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളരു കണക്ക്. ക്കാണ് ആ അങ്ങനെ ആറ് തെകയണെങ്കില്. നാലിലെങ്കിലും നാല് വയസ്സോ നാലരക്കെ ആണല്ലോ മൂന്ന വയസണെങ്കിൽ കൊച്ച് രണ്ടര വയസാവുമ്പോഴല്ലേ ഒന്നാ ക്ലാസ്സിലാവൊള്ളൂ. അപ്പൊ അവര് പറ്റൂലല്ലോ അ നമ്മുക്ക് തന്നെ ഒരു കൊല്ലം നഷ്ടം. അതാ നല്ല ആ ഒരു ആറു മാസം കൊച്ചച്ച് വീട്ടി നിക്കട്ടെ പിന്നീനി അങ്ങോട്ട് പഠിക്കാനുള്ളതല്ലേ.
അതല്ല ഒരു നാല് നാലര അവുമ്പോയേക്കും ഓൽക്ക്. പറ്റും എഴുതാനും വായിക്കാനും അതേപോലെ ഡ്രോയിങ് ചെയ്യാനൊക്കെ. ഏകദേശൊരു ധാരണ കിട്ടും.
ആഹ് അത് തന്നെ അല്ല നമുക്കല്ലെലും പെട്ടെന്ന് ഒന്നില് കൊണ്ടിട്ട് നമ്മൾ ഇരുത്തൂലല്ലോ അങ്ങനെ എത്തിയാലും പിള്ളേര് പിന്നെ ഒന്നിലെ ഇപ്പ അങ്ങനെ അക്ഷരങ്ങളൊന്നു അല്ല പഠിപ്പിക്കണേ ആ വാക്കുകളും കൂട്ടഅയ് അങ്ങനത്തെ എനിക്കൊരാളള്ളൂ. ഔ അത് പോരെ അതെ അതെ ആൺ കൊച്ചാണ്.
അയ് ശരി ചെർതാണോ.
രണ്ട് വയസ്സ്.
ആഹ്. ഒന്നും ആയിട്ടില്ലല്ലേ അംഗലവാടിലൊന്നും പറഞ്ഞേക്കാനായില്ലല്ലേ
ഒന്നും ആവാത്തന്റെണ് ഞാനിപ്പോവടിര്ന്ന് വട്ടം കറങ്ങണത്.
അഹ് ശെരി കല്യാണം കഴിഞ്ഞിട്ട് കൊറയായോ.
നാല് കൊല്ലം.
ആഹ് അപ്പൊ ഞമ്മൾ സെയിമാണല്ലോ ഏകദേശം.
അ ശരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ
ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെയാണ് പക്ഷേ ഈ മാസത്തക്ക് ഞങ്ങൾക്ക് അഞ്ച് വർഷമാണ് ഈ ജൂലൈ ഇരുപത്തി ആറിന്
അഞ്ച വർഷോ അങ്ങനെ ഇപ്പ രണ്ടായിരത്തി ഇരുപതൊന്നിൽ
രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മോളെ ജനനം
ആഹ് ആഹ് അങ്ങനെയാ
ഒരു കൊല്ലമെടുത്തു
ഓ അതാണ് രണ്ട കുട്ടികൾ എത്ര വ്യത്യാസമുണ്ട് ഒരു വയസ്സല്ലേ
ആഹ്
ഇന്ന് ഇന്ന് ഇന്നലെല്ലേ അവർ കുഴപ്പമൊന്നും ഇല്ല യിരിക്കൂല്ലേ പിള്ളേർ എങ്ങനെയുണ്ട് രണ്ടുപേർ ഒരുമിച്ച്
ഒരാൾ ഒള്ളൂ ഒരാൾ
ഞാനേ ഞാൻ വിളിക്കാട്ടാ
ആ ഓക്കേ ഓക്കേ